കേക്കാ
ആഹ് ഇണ്ട്ണ്ട് എന്തൊക്കൊണ്ട് വിശേഷങ്ങള്
ആഹ് നല്ലന്നെ പിന്നെന്താണ് ചായ കുടിക്കെ കഴിഞ്ഞാ
ആഹ് ആതാ ചായ കുടിച്ചിട്ടും ഇര്ന്നതാണ്
അതെല്ലേ ആഹ് ആഹ് ആഹ്
ഉം എന്താ ചായയുടെ കയിഞ് ഇങ്ങനെക്കെണോ
ചായകുടി കഴിഞ്ഞിട്ടില്ല കുടിക്കാൻ പോണള്ളൂ
അത് ശരി ആഹ്
ഉം ഉം എന്താ
മക്കളൊക്കെന്ത് ചെയ്യുണു
മക്കളൊക്കെ ദേ അവിടെ ഫോണിലിരിക്കാണ് എല്ലാരും
അയ്ശെരി ഏഹ് എത്ര പേരാണ്
രണ്ടു പേരുണ്ട്
ആഹ്
ആഹ് ആഹ് ആഹ് രണ്ടുപേരും ഡിഗ്രിക്ക് പഠിക്കയാണ്
ആഹ് വല്ല്യാ കുട്ടികളാണല്ലേ
ട്ടികളാണ് ആഹ് ആഹ് അതിന് ഒരാളില്ലാ ഒരു മോളള്ളൂ നാട്ടില്
അത് ശരി ആഹ്
ആഹ് മുത്താള് പഠിക്കാൻ പോയിരിക്കാണ് പൊറത്ത്
ആഹ് ആഹ് ആഹ് ആഹ് അപ്പൊ വീ മാത്രമണ്ടാവുള്ളൂല്ലേ
ആഹ് ഞാനും മോളും പിന്നെ അമ്മായമ്മയും ഭർത്താവും
അയ് ശരി ആഹ്
ആഹ് ആഹ് പിന്നെ അവിടെന്താണ് ചായക്ക് എന്താണ് ക കഴിക്കാൻ അതെല്ലെ ആഹ് ഇണ്ടാക്കിയതാ
ആഹ് ഇണ്ടാക്കിയതാണ് കുട്ടികളക്കവന്ന് എനിക്ക് മൂന്ന് കുട്ടിയളാ
മൂന്ന കുട്ടികള് ആഹ് എന്തോരായിട്ടുണ്ട്
ആള് പെൺകുട്ടിയാ ആൾ അഞ്ചില് രണ്ടാമത്തെ മോന് രണ്ടാം ക്ലാസ്
അതെ അതെല്ലെ ആഹ് ആഹ് മൂന്ന് വയസ്സായി ആഹ് ആഹ് സ്കൂള്പ്പ ആഹ് ആഹ് അതെ അല്ലെ ആ ശരിയാണ് ഇനിപ്പോ രണ്ടു ദിസം ക്ലാസ്സിലല്ല
ഇല്ല നാളെപ്പ ഞ ഞാറഴ്ചല്ലേ ഇന്നത്തെ ദിവസങ്ങനെ പോയി മഴയും കാര്യങ്ങളൊക്കെയിട്ട്
അതന്നെ ആകെ ഇപ്പൊ നല്ല വെയിലുണ്ടിട്ടാ ഇവിടെ
അത് ശരി ആ്ഹ് ഇവിടെ നല്ല മഴ ഇന്നലെ തുടങ്ങിയ മഴയാണ്
ആഹ് പക്ഷെ ഈ പ്രാവശ്യം മഴ കുറവായിരുന്നു പക്ഷെ ഇപ്പൊ തൊടങ്ങിപ്പോ മഴ പിടി
ആഹാ തൊടങ്ങിയപ്പോ അപ്പത് ങ്ങളത്ങ്ങനെ പറയും ചെയ്യും മഴ കൊറവായിരുന്നു പക്ഷെ ഇപ്പൊ തൊടങ്ങിയപ്പെതാ ആ ഇന്നലെ മുതൽ നല്ല മഴേയിരുന്നു വെയിലെന്നെ കണ്ടിട്ടില്ല ഡ്രസ്സെളൊന്നും ഒണങ്ങീല്ല
ആഹ്
പിന്നെ വാഷിംഗമെഷീന്ള്ളോണ്ട് ഒണക്കിയിട്ട് ഇങ്ങനെ രാത്രി ഫാന് ന്റെ അടീല്ടും
ആഹ് ആ ആ ആ അതെന്നെ തന്നെ ചെയ്യാ ആ ഞങ്ങക്ക് മോളില് ഷീറ്റ്ണ്ട് അപ്പൊ ഞങ്ങ അവടെ തുണിമോളില്ടും
ആ എനിക്ക് ഇതന്നെ ബാക്കില് ഷീറ്റ്ട്ട്ണ്ട്. അപ്പൊ അവെടെ ചിക്കും. പിന്നെ ന്നാലും ശരിക്കങ്ങോട്ട് ഒണങ്ങി ഈ തണുപ്പ് രാത്രി പൊർത്ത്ടു മ്പോ തണുപ്പ് തട്ടാണേ അപ്പ രാത്രിയെന്തെയ്യും ഫാനിന്റെ അടീല് കൊ ണ്ടിട്ട് അങ്ങനെ
ആ അതേ ഒള് അങ്ങനെ ചെയ്യാ പറ്റുവൊള്ളൂ ഇപ്പഴത്തെ കാലത്ത്. ഉം
രാത്രിക്കെന്താണ്?
ആ രാവിൽത്തെതെനെ രാത്രി, ഒന്നിച്ചൊണ്ടാക്കി വെക്കും.
അത് ശെരി അ
ആഹ് എടക്ക് നങ്ക് ഉച്ചക്ക്ന്ന് മീകറിയായിരുന്നു. ചോറും, മീൻകറിയും. ഒൽത്തിയതൊക്കെ ആഹ് പച്ചക്കറിയൊക്കെണ്ടായി ആ ആ ആ പിന്നെ നിങ്ങക്കെന്തായിര്ന്ന് മീൻ കിട്ടിയാ?
ഇല്ല, മീൻ വാങ്ങിയില്ല മീനങ്ങനെ വല്ലാണ്ട് കഴി ക്കില്ലാ ഇന്ന് ബി
കഴിക്കില്ല? ബിരിയാണിയാ? ആഹ് ആഹാ ആഹ് അടിപൊളിയാണ്ല്ലോ ബിരിയാണി ഇഷ്ടാവാണ്.
ഉച്ചെ കഴിക്കും രാത്രിക്കൊന്നും ആർക്കും വേണ്ട
വേണ്ടാ. അപ്പൊ രാത്രിയെന്ത് കഴിക്കും?
രാത്രി അവർക്ക് എന്തേലും ദോശൊക്കെ എന്തെങ്കിലും മതി.
അതെ അപ്പുച്ചക്ക് എന്റെ മക്കൾക്ക് ഉച്ചക്ക് ബിരിയാണിയാണെങ്കി രാത്രിം ബിരിയാണിയെന്നെ വേണം.
ആ ഞാനത് കേട്ടിട്ട്ണ്ട് ഒരു വിധയെല്ലാരും അങ്ങനെ പറിം
ആഹ് പറിം ആഹ് ആ ആഹ ആഹ് സന്തോഷാണ് ഏ ഏഹ് ആഹ് ആഹ് ഇവെടെ വേണ്ട ആഹ്
ഉം
ഇബടെ ഭർത്താവിന്റെ ഉമ്മാക്ക് ഉച്ചക്ക് ബിരിയാണിയാണെങ്കി വൈകിട്ട് കഞ്ഞി വേ മതി.
ആഹ് എനിക്കങ്ങനെയാ രാത്രി കഴിക്കാ പറ്റില്ല ബിരിയാണിയാണെങ്കില് ഞാനെന്തങ്കിലും കഞ്ഞിയോ എന്തെങ്കിലുങ്ങനെ കഴിക്കും. ആ രാവിലെ ബിരിയാണി കഴിക്കാനെന്തോരു ഇവർക്ക് പിന്നൊരു ഒരു ആഗ്ര ഹത്തിന്ങ്ങനെ പറയുമ്പോണ്ടാക്കി
കൊട്ക്ക്ണതാണ്. ആഹ് ആഹ് ഹ പിന്നെന്താ?
മീനൊന്നും കൂട്ടൂല പച്ചക്കറിയാണ്
അതെല്ലേ ആഹ് ആഹ്ആഹ്.
വന്ന് കഴിഞ്ഞാല് ഈ പർഞപ്പോലെ പച്ചക്കറി കൂട്ടിട്ട് ചപ്പാത്തിയോ?
ആഹ് ആ അതൊക്കെ നമ്മെക്കിഷ്ടവാണ്. പച്ചക്കറിയും, ചെപ്പാത്തിയു ക്കെ ഇഷ്ടവാണ്. ഉം
അപ്പൊ അതന്നെ ശെനിയും ഞായറാവുമ്പോന്തെങ്കിലും. ചിക്കനൊക്കെ വാങ്ങിട്ട് എന്തെങ്കിലുണ്ടാക്കും. ഇപ്പ പിന്നെ ഞാന് എന്തായാലും ദോശണ്ടാക്കണെന്ന് വിചാരിച്ചിട്ട് നിക്ക്ണ്. കൊറെച്ച് ബിരിയാണിയിരിക്ക്ണ് ണ്ട്.
അ അതെല്ലേ ആ
അപ്പൊ കഴിക്കയാണെങ്കി അത് കഴിച്ചോട്ടെന്ന് വെച്ചിട്ട്. ഞാൻ പറഞ്ഞ് കഴിക്കുവാണെങ്കി പിന്നെ ദോശ ഒണ്ടാക്കേണ്ടാവശ്യമില്ല.
ആ ആവശ്യല്ല. അതന്നെ തന്നെ പിന്നെന്താ? വിശേഷങ്ങളെക്കെ
പിന്നെ ഇവിടെ ഞങ്ങള് ഞാനും ഹസ്ബൻറും മക്കളും മാത്ര ഞങ്ങള് വീടൊ ച്ച മാറിയതാ അമ്മക്ക ടെള്ളത്
ആ അപ്പ സമാധാനം ണ്ടപ്പ
ആ അതെ അത് ഞാൻ പിന്നെണ്ടെങ്കില് കൊഴപ്പല്ല ഉള്ളതുപോലെ അങ്ങട്ട് പോയാ മതി അപ്പൊ രണ്ട കാര്യങ്ങന്നെയിരുന്നു.
ആഹ് അതന്നെ തന്നെ
ഇങ്ങോട്ട് പോയി
പോയി ആ ആ ആ
ഇള്ള പോലെ ചെയ്തില്ലെങ്കിലും ഇപ്പം ആരും
ചോയിക്കാനില്ല
ആ തറവാട്ടിലൊക്കെയ ആണ് ണ്ടെങ്കില് ഭയങ്കര അപ്പ എല്ലാവരുള്ളപ്പം അവർക്കൊക്കെ നമ്മൾ ചെയ്തൊടുക്കണ്ടേ ആ ആ പിന്നെ ഉച്ചയ്ക്ക് ന്തെങ്കിലും ഉണ്ടാക്കിയ നമുക്ക് ആ എല്ലാർക്കും തട്ടിക്കൂട്ടിയാ പോരാ
ആ അതന്നെ തന്നെ നമ്മ ഒറ്റക്കാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാം ആ
കൊറച്ചവസമായിട്ട് ഇവിടെങ്ങനെ എനിക്ക് വായ്പുണായിട്ടേ
ആ ആഹ്
നല്ല വായ്പുണ്ണായിരുന്നു
അതല്ലെ ആ ആ ഡോക്ടറെ കാണിച്ചില്ലേ?
ഡോക്ടറെ കാണിച്ചു ഞാൻ കൊറേ നാട്ടുവൈദ്യങ്ങളൊക്കെ ഓരോരുത്തരുങ്ങനെ പറഞ്ഞുരുല്ലോ അത് കുറയുന്നില്ല
ആ അപ്പൊ തിന്നുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ല്ലേ?
പറ്റണില്ല പിന്നെ ജൂസും വെള്ളം ക്കെണ് എന്നാലതും നമുക്കൊരു ക്ഷീണ
ആഹ് പിന്നെന്താണ്? ആ അവിടെ കൃഷിയൊക്കെണ്ടോ നിങ്ങക്ക്?
ഇല്ല കൃഷിന്ന് പറഞ്ഞാലേ നമ്മള് വീട്ടില് കൃഷി ചെയ്യ്ലെ ഇങ്ങനെ
ആഹ് ആഹ് ആ ആ അങ്ങനത്തെ-
എന്താ കുറേ കൃഷി വഴുതലങ്ങണ്ട് തക്കാളി തയ് അങ്ങനെ
ആഹ് ഞങ്ങൾക്ക്ണ്ട് വഴ്തെനങ്ങും പച്ചമുളക് തക്കാളി ഇണ്ടായിപ്പ ഇണ്ടാവണില്ല.
അതെല്ലെ ആ തക്കാളിക്കൊക്കെ പ്പൊരു ഇത് വരുന്നുണ്ട് ഇലയൊക്കെങ്ങനെ ചുരുണ്ട് കൂടിട്ടേ
തന്നെ തന്നെ തന്നെ അപ്പൊ അത് കാരണം തക്കാ
നന്നായിട്ടുണ്ടായിരുന്നട്ടോ വല്ലൊരു മരായിരുന്നു അപ്പ എല്ലാർക്കും അത് കൊടുക്കാറാണ് പതിവ് പക്ഷേ ഒരു മാസായിട്ട് അതില് എലക്കെ പു
ആ ആ ആ പിന്നെ അതെല്ലേ ആ തേങ്ങൊക്കെ കിട്ടാറുണ്ടോ അവടെ?
ഏ?
തേങ്ങൊക്കെ കിട്ടാറില്ലേ?
ഇല്ല ഞങ്ങളിവിടെ തേങ്ങ വീട്ടില് തെങ്ങില്ല.
തെങ്ങില്ലല്ലെ ആഹ് ആപ്പൊ അപ്പൊ ഞങ്ങൾക്ക് ഇണ്ട് തെങ്ങ്ണ്ട് ഇഷ്ടം പോലെണ്ട്.
അതെല്ലേ ആഹ് ക്കാനുള്ള സൗകര്യല്ല അഞ്ച് സെന്റ് സ് സ്ഥലാണ്.
ആ അത് മതി.
എല്ലാ എല്ലാവടെയും ഇതായപ്പയേ തെങ്ങ് വെക്കാനുള്ള സ്ഥലല്ല.
സ്ഥലോല്ല
അപ്പൊ ചെറിയ ചെറിയ തൈആളില്ലേ ഈ പ്ലാവ്
ആഹ് ആ ആ അങ്ങനത്തൊക്കെയ്ണ്ട്
പെട്ടന്ന് കായ്ക്കണ പ്ലാവും പിന്നെ സപ്പോട്ട അതൊക്കെ വാങ്ങി വെച്ചിട്ട്
വാങ്ങിയോ സപ്പോർട്ടൊക്കെ നല്ലതാണ് കഴിക്കാന്
സപ്പോട്ട ഉണ്ടായി പിന്നെ ചാമ്പക്ക ഉണ്ട് ഇപ്രാവശ്യം അത്യാവശ്യം ഉണ്ടായി ചാമ്പയ്ക്ക
ആഹ് അതന്നെ അതന്നെ
ഒക്കൊക്കെ ഭയങ്കര ഇഷ്ടാ അപ്പം ഞാൻ ഇളള സ്ഥലത്തൊക്കെ ഞൻ അതൊക്കെ വെച്ചു തെങ്ങ് വെക്കാനുള്ള അത്ര വലിയ സൗകര്യല്ല
സൗകര്യ ഇല്ല എന്റെ ഭർത്താവും പറയാറുണ്ട് അഞ്ചു സെന്റില് കുഞ്ഞ് വീട് മതി പറമ്പൊക്കെ നോക്കാനിപ്പം ആളിനെ കിട്ടാനുംല്ല നല്ല പൈസിയാണ്
ആ എനിക്കാണെങ്കില് കൊറേ സ്ഥലൊക്കെ ഭയങ്കര ഇഷ്ടാണ് എന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കാലോ അപ്പം
അതന്നെ
ഈ സ്ഥലംല്ലാത്തോട്ത്ത് ഓരോന്നെന്തിന ഇങ്ങോട്ട് വാങ്ങി
ആഹ് അതന്നെ അതന്നെ ആഹ് ഭത്താവ് നാട്ടിലാണോ അല്ലെങ്കിൽ പുറത്താണോ
ഇല്ല നാട്ടിൽ തന്നെ ഉണ്ട്
ഉണ്ട്ല്ലേ ആഹ് ആഹ് ആ ഭർത്താവിന്റെ ആഹ് ആഹ് എന്റെ ഹസ്ബൻഡ് അതെല്ലേ ആഹ് അതെ ആഹ് ആഹ് ഭർത്താവിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്
അച്ഛൻണ്ട് അമ്മണ്ട്
ആഹ് ആഹ് ആഹ്
നാല് ആൺകുട്ടികളാണ് അവര്
അതെല്ലേ ആഹ് ആഹ്
മാറിട്ട് എല്ലാരും വെവേറെയാണ്
വേറെ വേറെ ആഹ് പെങ്ങമ്മാരും ആരുല്ല
കുട്ടിന് അച്ഛനും അമ്മയൊക്കെ നിക്ണ് അച്ഛന് ചെറിയൊരു കടണ്ട്
അതെല്ലേ ആഹ്
അപ്പം പിന്നെ അച്ഛനും അമ്മയൊക്കെ അവിടെത്തന്നെയാണ് കൂടുതൽ ഇങ്ങിട്ട് എപ്പോഴെങ്കിലും ഒക്കൊന്ന് വരും അപ്പം തന്നെ പോവും ഒരു ദിവസൊക്കെനിക്കൊളൂ
നിക്കൊള്ളു മ് ആഹ്
അവിടെ കാടള്ളതല്ലെ ഒരു ദിവസും നിക്കുല്ല ചിലപ്പോ രാവിലെ വന്നിട്ട് വൈകീട്ട് അങ്ങനെ പോകും കാണാൻ വേണ്ടീട്ടേ ഏട്ടന്റെ കുട്ട്യാള്ളൊക്കെ വലുതാ
ഓ ആഹ് ആഹ് ആഹ് വല്ല്യ കുട്ടികൾ അതെല്ലേ ആഹ് ആഹ്
അപ്പൊ അത് പിന്നെ ഞങ്ങള് പോവും ഇടക്കേ
എടക്ക് പോകുംല്ലേ ഉം മക്കളൊക്കെന്ന് റസ്റ്റ് ഡേ ആണ്ല്ലേ ടി വി ഒക്കെ ടി വി മൊബൈ ലൊക്കെ കാണോ
ആ ടി വി മക്കളിരുന്ന് കാണും ഞാൻ പിന്നെ മൊബൈലുണ്ടെങ്കിൽ മൊബൈല് നോക്കാന്നല്ലാണ്ട് പിന്നെ പെട്ടിയൊക്കെ വന്ന് എട്ത്തിട്ട്ണ്ട് എന്തെങ്കിലും ങ്ങൾണ്ടാവും അല്ലോ
ആഹ് അത തന്നെതന്നെ ആഹ് ആഹ് ആ്ഹ് ഞാനും അതെ കാണാൻ പറ്റുള്ളൂ അത തന്നെ
ആഹ് അല്ല അവർക്ക് എന്തെങ്കിലൊക്കെ കാണണം ഒരാള് മൊബൈല എടുത്താ ഒരാള് ടി വി ആയിരിക്കും
ആഹ് അപ്പത്തെ ഫോൺ കിട്ടൂലായിരിക്കുംല്ലേ
ഇല്ലേ ഫോണ് കയ്ൽ കിട്ടില്ല പിന്നെ നെറ്റ് ഫ്രീയണ് അപ്പൊ ഞാൻ എന്തെയും എന്തെങ്കിലും സിനിമയൊക്കെ ഇട്ടിട്ട് ഇരുന്ന് കാണും
കാണും ആഹ് ആഹ് ആഹ് ആഹ്
അട്ടന്ന് പിന്നെ അവരോട് വാശി പിടിച്ച് തിന്നിട്ടൊന്നും കാര്യമില്ല
കാര്യല്ലാതെ അതന്നെ അത തന്നെതന്നെ പിന്നെന്താ അതെ ശരിയാണ് ഞാനും ഒരു ഫോണള്ളപ്പോ മക്കള് ക്ലാസ്സിൽ പോകുമ്പോളായിരുന്നു സ്വസ്ഥായിട്ട് കാണാൻ പറ്റുവായിരുന്നു അല്ലെങ്കിലും കാണാൻ പറ്റൂില്ല ഇപ്പൊ ഓരോരുത്തർക്ക് ഫോണായി അപ്പൊ പിന്നെ കുഴപ്പില്ല ആഹ് അതെന്നെ അതെന്നെ ആഹ് ആഹ് വെച്ചോ